ആ കേക്കാ എന്തോ എടുക്കുന്നു കിടക്കവാണോ
അല്ലല്ല ഞാന് ഉച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലൊക്കെ പോണം അപ്പം അതുകൊണ്ട് കൊറച്ച് ഡ്രെസ്സൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തോണ്ടിരുന്നതാ
കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ രാവിലത്തെ
ആ കഴിഞ്ഞു കഴിഞ്ഞു
എന്തായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞു ഉച്ചക്കത്തക്കെ ഉള്ള എല്ലാം ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു
ഇവിടെ രാവിലെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു
ആ ഇവിടെ ഗ്രീൻ പീസ് കറിയും ദോശ
ആ ആ ദോശയും ഗ്രീൻ പീസ് കറിയും കഴിക്കല്ലേ
അതെന്താ
അല്ല ഞാൻ ചോദിച്ചതാ നമ്മുക്ക് നമ്മളിങ്ങനെ ഓരോന്നിനും ഓരോ കോമ്പിനേഷൻ വെക്കും അത് അതെ ഉണ്ടാക്ക
അങ്ങനെ എവിടെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ മോ ക്കാ ആണെങ്കിൽ അപ്പത്തിന്റെ കൂടെ മുട്ടക്കറി വേണം ഇല്ല അത് മസ്റ്റാ
ആ ആ എനിക്ക് ചപ്പാത്തി എനിക്ക് ചപ്പാത്തി മുട്ടക്കറിയാണ് വേണ്ടത്
ഇഷ്ടം ഇവിടെ പുട്ടിന്റെ ഇവിടെ പുട്ട് ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കിയെങ്കിലും മൊട്ട മസ്റ്റ ഉം അതിവിടെ കറിയൊന്നും വേണ്ടക്ക് മുട്ടയും പിന്നെ പപ്പടവും പിന്നെ ചിലപ്പോ പയർ പുഴുങ്ങിയതൊക്കെ ആണെങ്ക ങ്കി കഴിച്ചോളും
ഉം മ്
ഇ ചപ്പാത്തി കൂടെ അവള് കറിയൊന്നും കഴിക്കത്തില്ല പാല് ഒഴിച്ച് കഴിക്കും പാലും പഞ്ചസാര ഇട്ട് നല്ല ടേസ്റ്റ് ആ
അത് ഞാൻ ദോശയിലും അപ്പത്തിലും അങ്ങനെ ചെയ്യും ചിലപ്പം പാലിടും ചിലപ്പോ ചില സമയത്ത് കറിയൊന്നും ഇല്ലന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് കഴി
ഉം അത് വേറെ ടേസ്റ്റ ഉം അവക്ക് ഭയങ്കര ഇഷ്ട്ടം ഞാൻ കുഞ്ഞിലെ ചപ്പാത്തിയിലൂടെ ഒഴിച്ച് കഴിക്കണം അതുപോലെ തന്നെ അവക്കും ചപ്പാത്തിയുടെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര
ഉം.
ഉ പിന്നെ അമ്മേം അച്ഛനൊക്കെയോ?
എല്ലാരും ഇവിടുണ്ട് അച്ഛൻ ജോലിക്ക് പോയി അമ്മ വീട്ടിലുണ്ട്.
ആഹ് അനിയനില്ലേ?
അനിയനുണ്ട് അനിയൻ സ്കൂളി പോയി.
ഉം എത്രെ പഠിക്കുന്ന്?
അവനിപ്പോ പ്ലസ് ടു.
ആഹ് പ്ലസ് ടു ആഹ് പിന്നെ പിന്നെന്താണ്
വേറെ എന്താ ഉച്ചക്ക് എന്താ സ്പെഷ്യല് വല്ലോ ഉണ്ടോ ഇന്ന്?
ഉച്ചക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തോ ചക്കയുണ്ട് പിന്നെ കാരലായ്ന്നേ കി ട്ടിയത് പിന്നെ കാരല് കറി വെച്ചു നെത്തോലി തോരൻ വെച്ചു.
ഉം
പിന്നെ എന്തുവാ വഴുതനങ്ങ മെഴുക്കു ഒരട്ടിയുണ്ട്. അമരക്ക തോരൻ ഉണ്ട് പിന്നെ മോര് ഇന്നലെത്തെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും തൈര് മതി.
ആഹ് ഞാനും തൈരിന്റെ ആളാ ഞാൻ മോരിനേക്കാളും എനിക്കിഷ്ടം തൈരാ
ഇവിടെ ഹസ്ബൻറിന് ചെറിയ അൾസറിന്റെ ചെറിയൊരു പ്രശ്നവുണ്ട് അപ്പം പുള്ളിക്കാരന് എന്നും തൈര് മസ്റ്റാ.
ആഹ് ആഹ് ക്ഷേ ഇവിടെ തൈര് ഇരുന്ന് കഴിഞ്ഞാ അന്നേരം അതെടുത്ത് മോര് കാച്ചും. അതോണ്ട് പിന്നെ ചെലപ്പോ കിട്ടത്തില്ല.
പച്ചമോര് പച്ചമോര് തൈര് പിന്നെ ഇപ്പൊ യോഗട്ട് ആഹ് അപ്പ ഇന്നലെ പോയി യോഗട്ട് വേടിച്ചൊണ്ട് വന്ന് അങ്ങനെ അത് കഴിക്കും ഉം
ഞാൻ മോരെന്ന് ഉദ്ദേശിച്ചത് എനിക്ക് ഏഫ് ഞാനീ തൈരില് വെള്ളം ചേർത്തല്ല അല്ലാതന്നെ ഇവടെ കട്ട തൈരുണ്ടല്ലോ. അത് ചോറിന ക്ലത്ത് പഴങ്കഞ്ഞി കുടിക്കാനായാലും ഒക്കെ എനിക്ക് തൈര് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടാ തൈര് ഇട്ട് പഴങ്കഞ്ഞി കുടിക്കാനൊക്കെ
ഉം അത് നല്ലതാനേരം ദേഹം തണുക്കൂന്നാ പറയ്ണെ അയ്ൻ്റൂടെ ഇച്ചരി കൊച്ചുൾ കൊച്ചുള്ളിയില്ലേ കൊച്ചുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് കഴിക്കണം പഴങ്ങഞ്ഞിയെക്കെ കുടിക്കുവല്ലേ?
ആഹ് പഴങ്ങഞ്ഞീ എന്റെ ഫേവറിറ്റാ പക്ഷെ ചക്ക വേണം ചക്കയും തൈരും. അതാണ് ചക്കയും തൈരും ഇട്ട് ആ അതിട്ട് പഴംകഞ്ഞി കുടിക്കാനാണ് എനിക്ക് ഏറ്റോം
ഉം പിന്നെ അവിടെന്തോ സ്പെഷ്യൽ ഉച്ചക്കതേക്ക്
ഇവിടെ ആ പുളിശ്ശേരി ഉണ്ട് പിന്നെ തോരൻ വെണ്ടയ്ക്ക മെഴുക്കുപെരട്ടി പിന്നെ മീൻകറി
ഉം അമ്മ ഉണ്ടോ അവിടെ
ഒണ്ടുണ്ട്
അമ്മ ജോലിക്ക് വല്ലോം പോന്നൊണ്ടോ
ഇല്ല അമ്മ വീട്ടിൽ തന്നാ
ഉം പിന്നെ എന്താ വേറേ
കൊറെേ പച്ചക്കറി നമ്മള് മൂന്ന് മണി മൂന്ന് മണി ആകുമ്പത്തേക്ക് പോകും
ഉംവേറൊരു ഹോസ്പിറ്റലിലും കൂടെ നോക്കാൻ എന്തായിരുന്ന് ഹോസ്പിറ്റലിലും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തുടായിരുന്നോ
അത് നമ്മള് രണ്ട് ഡോക്ടേഴ്സിനെ കണ്ടായിരുന്നു
കണ്ടായിരുന്നല്ലേ
സ്കാനൊക്കെ ചെയ്തിട്ടാ അറിഞ സ്കാൻ ചെയ്തല്ലോ
ആഹ്
ഇഹ്
ഉം എല്ലെംഎസ് എന്റെ അഭിപ്രായത്തി ഒരു ചെറിതാണ്
ആഹ് നമ്മള് പക്ഷെ നമ്മള് കുഞ്ഞിലെ തൊട്ടേ എല്ലാം അവിടെയാണ് സ്ഥിരം കാണിക്കുന്നേ
ആ ഏതാ ബീനഷാജിയാണോ
ആഹ് അതെ അതെ
ഉം
അമ്മക്കുംയൊക്കെ അവിടെ അവിടെ ആരുന്ന സർജറി എല്ലാം നടന്നിട്ടുള്ളെ
ആ അമ്മക്ക് എന്താ എന്തിന്റ
അമ്മയ്ക്ക് യൂട്രസി യൂട്രസിന്റെ സർജറിക്കെ അവിടെ അവിടെയാ രുന്നു അമ്മക്ക് ഒരുപാട് സർജറി അമ്മക്ക് അവിടെ വെച്ച് നടത്തി ണ്ട് മൂക്കും ചെവി കയ്യിലും ഒക്കെ
അയ്യോ
ഉം അമ്മക്ക്- പത്ത് നാപ്പത്തഞ്ചച് വയസ്സുണ്ട്
അത്ര ഇല്ല ഉള്ളോ ഇത്ര രി വയസാണോ ഉം പിന്നെ അച്ഛൻ എവിടാ ജോലി
അച്ഛൻ വണ്ടി ഓടിക്കുക ഓട്ടോ ഓട്ടോ ഡ്രൈവറാ പിന്നെ അല്ലാതെ ഒരു വീടുകളിലൊക്കെ ഡ്രൈവറായിട്ട് പോകും
ആ ഉ ഉ
ഉം
ഇവിടെ എഴുകൻ തന്ന അവിടെ തന്നെണോ ഉം പിന്നെ പിന്നെ വേരെ എന്താണ് അവിടെ വിശേഷം
വേറെ വേറെ പ്രത്യേകിച്ച് ഒന്നുംയില്ല പിന്നെ മഴയുണ്ടോ അവിടെ
മഴ ഇല്ലെടാ ഭയങ്കര വെയല് ഇവിടെ ഇവിടെ തുണിയെല്ലാം മിറ്റത്ത് കെടക്കുന്നു
ഓ ഇവിടെ ഇപ്പ ഇത്രയും നേരം വേരെ നല്ല വെയില് കണ്ടൊടിരുന്നയാ ഇപ്പം നല്ല മഴക്കോള് തണുത്ത കാറ്റും ഒണ്ട്
മിക്കാറും വൈകിട്ടത്തേക്ക് വച്ചത് കാര്യമായി
ആ
ഉം ഇത് ഇപ്പം ഹോസ്പിറ്റെൽ ആര് നിക്കും അമ്മ നിക്കോ?
ആഹ് അമ്മ നിക്കും
അപ്പം അയ് അച്ഛനും അനിയെനും ഒക്കെ ഫുഡൊക്കെ എങ്ങനെയാണ്
അവെര് ഇവ്ടെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം അട്ത്താ അട്ത്തെന്നെ നമ്മളെല്ലാം തൊട്ട അട്ത്താ താമസിക്ക് ന്നെ ഉം ഇപ്പാ അവ്ട്ന്ന് കഴി ക്കും അവെര് കൊട്ക്കെക്കെ ചെയ്യും
ഉം ഉം പിന്നെ
പിന്നെ അയുടെ വീട്ടിൽ പച്ചക്കറി കൃഷിയൊക്കെ ഇണ്ടോ?
ആഹ് അത്യാവശ്യം കോവയ്ക്കാ, ചീരാ പിന്നെന്തുവാ പയറുണ്ട് ഉം പിന്നെ എന്താ ഉണ്ട് പിന്നെ ഒരോന്നൊക്കെ വെച്ച് ണ്ട് വഴ്തനങ്ങെയും തക്കാളിയും ഒക്കെ വെച്ച്ട്ട്ണ്ട് ഇത് വെരെ അയിലൊന്നും പിടിച്ചിട്ടില്ല
സാധങ്ങളെല്ലാം ഇവിടെയുണ്ട് പക്ഷെ എല്ലാം പിടിക്കും തക്കാളിയൊക്കെ നമ്മള് ഗ്രോ ബാഗിനകത്താ വെക്കുന്നെ
ഉം ഇവിടെ അതിലാണ് പിന്നെ കുരുമുളകില്ലേ അത് മറ്റേല്ലേ ഈ കുഞ്ഞ് കൊച്ചിലെ തന്നെ ബഡ്ഡിങ്ങ് കുരുമുളക് ആഹ് അതും വെച്ചിട്ടുണ്ട് ഇതുവരെ അതില് പിടിച്ചിട്ടില്ല
ഉം ഇവടെ കുരുമുളകൊന്നും വെച്ചിട്ടില്ല പക്ഷെ
പെറ്റ്സൊക്കെ ഉണ്ടോ അവിടെ പെറ്റ്സൊക്കെ എന്തൊക്കെ ഉണ്ട്
ഇല്ലില്ല അതൊന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇ
വിഷോല്ല മീനില്ല
ആഹ് ആഹ് പണ്ട് നേരത്ത ഉണ്ടായിരുന്നു അനിയൻ അവൻ ഇഷ്ടമായിരുന്നു അന്ന് പക്ഷേ അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ കുറച്ച് നാൾ നോക്കി പിന്നെ അത് നമ്മൾ എത്ര നോക്കിയാലും ഈ കൊറെയൊക്കെ അങ്ങ് ചത്തു പോവും
ആഹ്
പിന്നെ അതൊക്കെ അങ്ങ് നിർത്തി
നിർത്തി ഉഠ ഉം ന്താണ്
പിന്നെ പട്ടിയും പൂച്ച പൂച്ചകള് നമ്മുടെ ഈ വീടിന്റെ ചുറ്റും നമ്മുടെ വീടിന്റെ പരിസരത്ത് ഫുള്ള് പൂ ച്ചകളെ ഉള്ളൂ ഒരു നൂറുപൂച്ചകളുണ്ട് പിന്നെ നമ്മ വീട്ടിൽ വളർത്തുന്ന ഒന്നൂവല്ല നമ്മൾ ആഹാരം കൊടുക്കും അത്രേ ഉള്ളൂ അങ്ങനെ അകത്തൊന്നും കേറത്തൊന്നും ഇല്ല
എന്റെ വീട്ടിലും ഉണ്ട് രണ്ട് പൂച്ച അത് സ്ഥിരം അവിടെ തന്നെ ഉം താഴെ ഒരു വീടും ഉണ്ട് താഴെ വേറൊരു ചേച്ചിയുടെ വീടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലും ആ പക്ഷെ അവര് അവരുടെ പൂച്ചയാത് എപ്പോഴും ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരും എന്നട്ട് അകത്തെ ക്കെയും കേറും ഇന്നലെ ആണെങ്കിൽ അവിടുന്ന്‌ താഴെ ഇവിടെ വോറൊരു കൊച്ചിനെ അള്ളീന്ന്‌ പറയുന്ന കേട്ടു അതിന് ഇൻജെക്ഷൻ എടുത്തു പോയി പത്ത് ഇഞ്ചെക്ഷൻ ഏഴ് ഇൻജക്ഷനെങ്ങാണ്ട് എടുപ്പിച്ചു മ്ഹ്
ആഹ് അതാ ഒക്കാത്തത് ഈ കൊച്ചു പിള്ളേരൊക്കെയാണെങ്കി പൂച്ചയും പൂജ്യം പട്ടി കഴിഞ്ഞഞ് ആർക്കറിയത്തില്ല അവര അതിന്റെ പുറവ പോയി അതിന് പിടിയെടുക്കുക
ആ എനിക്കിവിടെ ഞങ്ങളൊരു ദിവസം വീട്ടിൽ പോയിവന്നപ്പം മോനെ ഒന്ന് അവനാണെങ്കി വാലെ പിടിച്ചിട്ട് തൂക്കിയെടുത്ത് ഒറ്റ ഏറ് വീണ്ടും കുഞ്ഞു പൂച്ചയാ അത് വീണ്ടും ഇങ്ങനെ അവന്റെ അടുത്ത് തന്നെ വന്ന് അവനെ വീണ്ടും അവൻ പിടിച്ചു കീറി വീണ്ടും മൂന്നാത്തെ പ്രാവശ്യം അത് ഒരു ചെറിയൊരു അള്ള് വെച്ചു കൊടുത്തു പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അന്ന് പക്ഷെ എന്ന് വെച്ചാ ചെറിയള്ള് എന്ന് വെച്ചാൽ ചെറുതായിട്ടും ജസ്റ്റ് ചോരയൊന്നും അങ്ങനെ വെള്ളോ ചോരയൊന്നും പൊടിഞ്ഞൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെന്ന് ഒരു വര പോലെ
ആഹ്
ഉം നമ്മള് ഈ മാന്തുമ്പം ഒരു വര വീഴ
ആഹ് ആഹ്
അങ്ങനെരു കുഴപ്പം പിന്നങ്ങ് പേടിയായി പോയി പിന്നെ കൊഴപ്പോന്നും ഇല്ലായിരുന്നു അവന് വാക്സിനൊക്കെ എടുക്കുന്ന കൊണ്ടായിരിക്കും കുഴപ്പങ്ങളൊന്നുല്ലാണ്ട്
അതാ ഈ പോ പക്ഷേ വീട്ടിൽ വളർത്ത വീട്ടിൽ വളർത്തുന്ന പട്ടികളായാലും നമുക്ക്
ഉം പറ്റത്തില്ല ഉം ഇവിടെയും ഉണ്ടായിരുന്നു പട്ടി മറ്റേ റോഡ് റോഡ്ലീവർ അല്ലേ
ആഹ്
അതൊക്കെ ഉണ്ടായിരുന്നു
ഉം ഇവിടെ പക്ഷെ നമ്മള് പട്ടിയെ വളർത്തുന്നൊരു പരുപാടിയേയില്ല പേടിയുമാണ് ഭയങ്കര പേടിയാണ് എനിക്ക് ഇവിടെ എല്ലാർക്കും പേടിയാ പട്ടി പട്ടീന്ന് പറഞ്ഞാ
അതിനു പക്ഷെ ഇങ്ങനത്തെെയുള്ള ഈ പട്ടികളെയൊക്കെ നാടൻ പട്ടിയാന്നെങ്കി കൊഴപ്പല്ല നമുക്ക് വലുതായിട്ട് കെയറ ചെയേണ്ടാവ ശൊന്നുല്ല. പക്ഷെ നമ്മളീ അല്ലാതെ വേടിക്കുന്നല്ലേ അതിനെക്കെ നല്ലോണം റാണ് അതിനെക്കെ പ്രത്യേകത്തിലുള്ള ഫുഡും പിന്നെ അയിന്റെ മരുന്നു
ആത
ഉം നാടൻ പട്ടിക്കാണെങ്കി എവിടെയെങ്കിലും കെടന്ന് വളർന്നോളൂ ഇഞ്ചക്ഷൻ എടുത്താൽ മതി കൊണ്ട്
ചെല വീട്ടിലൊക്കെ ചെന്ന് കയിഞ്ഞാല് അവര് ര് ന്ന്വെച്ചാൽ മക്കളെ വളർത്തുന്ന പോലൊയി പ
ആ അതെയ ഉം ഞങ്ങടെ വീടിന്റെടുത്തൊക്കെ കൊറെ പൂച്ചേണ്ട് പേർഷ്യൻ പൂച്ചകളെല്ല
ആഹ ഹഹ
അതിനെ ഇവിടെക്കകത്തിട്ടാ വളർത്തുന്നു കെടക്കയിലും പ്രത്യേകൊര് കെടക്കെക്കെയ്ന്
പക്ഷെ കൊച്ചുങ്ങളൊക്കെ ഉള്ളടത്താണെങ്കി നമുക്ക് പറയാൻ പറ്റത്തി ഇപ്പൊ പൂച്ചേയുടെയും പട്ടിയുടെ ഒക്കെ രോമോ
ആഹ ഉ ഫുഡ്ല്ലക്കെ ഉം കേറാം പിന്നെന്താ നിങ്ങടെ വിശേഷങ്ങള് ഉം അപ്പം സുഖായിട്ടൊക്കെ ഇരിക്ക്യ നല്ലോണക്കെ ഫുഡക്കെ കഴിക്കുക
ഓ
ഉം വിളക്ക് ഹോസ്പിറ്റലിലേക്കെ ആണെന്നുണ്ടെങ്കിൽ പാടാരിക്കത്തില്ലേ വിള
ആ അത് പാടായിരിക്കും
ന്നെന്നാ നാളെല്ല് പറഞ്ഞേക്കുന്നേ
ആഹ നാളെ നാളെ രാവിലെ
ഉ ഇങ്ങ പോയിട്ടക്കവാ എന്നിട്ട് വിളിക്കാം ഇടക്ക് മെസ്സാജ് അയക്ക ഉം